ആഹ് കേൾക്ക്ണ്ട്. എന്താ നല്ല വിശേഷം അങ്ങനെ പോണ്. ചായൊക്കെ കുടിച്ചോ?
ആഹ് ചായ കുടിച്ച്.
ആഹ് ആഹ്
ആഹ് ഇപ്പൊ എവിടെയാ?
ഞാന് ഉമ്മാക്ക് എന്റെ ഭർത്താവിന്റെ ഉമ്മാ. ഹോസ്പിറ്റലിലെ ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലന്നാ മരുന്ന് കൊടുക്ക ബ്ലോക്കിന്. ഹെൽത്ത് സെന്റർ ഇണ്ടല്ലോ ആഹ് അവിടെ വന്നതായിരുന്നു. ആഹ് അപ്പൊ നല്ല തെരക്കാണ്.
ഓ ഇപ്പൊ ആശുപത്രികളിൽ ഭയങ്കര തെരക്കാണിപ്പൊ എന്ത്
പനിന്റെ സി ടൈമാണ്.
ആഹ് നമ്മടെ ഈ ഭാഗത്തൊക്കെ ഒന്നും പോകാൻ പറ്റുള്ള ഞങ്ങളുടെ ഇവിടെയൊക്ക ഒന്നും.
ആണല്ലേ.
അവിടെ ഭയങ്കര തെരക്കാണ്.
ഉം ഉം ഞാന് ഉമ്മ. ഉമ്മാക്ക് ഒരു എട്ട് വർഷം മൂന്നെ ബ്ലോക്ക് വന്നിരുന്നു തലക്കെ.
ഓ എന്നിട്ട് എന്നിട്ട് വല്ല ഇത് ചെയ്തോപ്പോ?
ആഹ് അപ്പൊ അന്ന് ഒരു സർജറി ഒക്കെ കഴിഞ്ഞതാ തലക്ക്. അപ്പൊ പിന്നെ ഇവിടേത്തെ മരുന്നണിപ്പൊ കുറേ കാലം പൊറത്തുന്ന് മരുന്നൊക്കെ കുടിച്ചു പ്രൈവറ്റന്ന് ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മരുന്ന കുടിക്കല് ഒരു രണ്ട് വർഷയിട്ട് ആഹ്. അപ്പൊ അത് വാങ്ങാൻ വരും.
ആഹ്.
ഒരു മാസ ആകുമ്പോഴേ കിട്ടോള്ളൂ മര്ന്ന്
അതെ
ആഹ് അത് നമ്മള്ഷീട്ടിൽ ഒപ്പിടിപ്പിക്കണം ഡോക്ടറെ കാണണം എന്നി ട്ടക്കെ മരുന്ന് തരുള്ളു ഉമ്മ വേണെന്നില്ല ആര് വന്നാലും മര്ന്ന് കിട്ടും പക്ഷെ ഞമ്മള് ഓപി ഷീട്ട് എട് ത്ത് കൊറേ സമയം വെയ്റ്റെയ്യണം പ്രഷ റ് ഷുഗറോന്നും അല്ല അതൊക്കെകുമ്പോ പിന്നെതൊക്കെ ചെക്ക് ചെയ്യണ്ടേ അതിന്റെ ഒന്നും ആശ്യമില്ല ഇത് ബ്ലോ ബ്ലോക്കിന്റെ മരുന്നാകുമ്പളെ
അഹ് ആഹ്
ആഹ് നമ്മളാരെങ്കും വന്നാ മതി പക്ഷെ ഇമ്മ വേണന്നൊന്നുല്ല ഇന്ന് നല്ല തെരക്ക അപ്പ ഞാ ഇതിന്റെ പുറക് വശത്ത്ണ്ട് ഒരു ഓപ്പൺ ജിംമ്മ്
ആഹ് ഇപ്പ മറ്റേന്നാണ് ഷിഖല്ലേ പറഞ്ഞാ അസുഖം ഇറങ്ങിയേക്കണ കാരണം മൊത്തം ഇതാണ് ആശുപത്രികളില്
ആഹ് നല്ല തെരക്ക ഉച്ചയ്ക്ക് ശേഷം ഡോക്ടുല്ല
ഇല്ല ആഹ് ഇവടെ ഞങ്ങളടെവിടെ പ്പെ മൂന്ന് ഇപ്പൊ ഡോക്ടർമാരാണ് ഇരിക്കണത് പക്ഷെ എന്നാലും ആഹ് ഭയങ്കര തെരക്കാണ് എങ്ങനെ വന്ന് മരുന്ന് മേടി ക്കാൻ പോകുന്നോന്നറിയില്ല
അതന്നെ വന്നാ നമ്മള് അസുഖം ഇല്ലാത്തരു അസുഖ രോഗികളായി
പിന്നെ നമ്മക്കും വരും
ആഹ് ഞാനട്ടെ മോന് ന്റെ കയ്യില്ണ്ടേ അപ് അപ്പൊ ഞാൻ ഇതിന്റെ പോറക് വശത്ത് വന്ന് ഇരിക്യാണ് കാരണം എല്ലാവരും ചുമയും പനിയൊക്കെയാണ് എല്ലാർക്കും
എല്ലാർക്കും ആഹ് പിന്നെ നമ്മ ഈ ച്ചാല് അതിനനുസരിച്ച്ള്ള സാധനങ്ങളൊക്കെ ധരിച്ച് വേണമെങ്കിൽ അവിടെ വന്ന് അങ്ങനെ ഇരിക്കണം പിള്ളേരെേണെങ്കിലും ശ്രദ്ധിക്കണോന്നാണ് പറയാല്
മാസ്ക്ക്കോക്കെ ധരി
ആഹ് മാസ്ക് വെച്ച്
എവിടെ പിള്ളേരൊക്കെ സ്കൂള് പോയോ
ഇല്ലാ തെ ഒരാക്ക്തെ പനിയാണ് ഇളെയാൾക്ക് പനി ചുമയൊക്കെണ്
ഉം ഞമ്മക്കിപ്പോ ഈ പ്രാവശ്യം പനി വന്നിട്ടില്ല വീട്ടില് ആരെങ്കി ഒരാൾക്കാണ് ഒരു ജലദോഷം തോടങ്ങിയാ മതി
തോടങ്ങി ഇവടെ
ക്കണ്ട് പരക്കല
ഇവിടെന്ന് നമ്മ സൂക്ഷിക്കണോന്നാ പറയ്ണെ ഇപ്പൊ ഏ മാതാപിതാക്കള് കുട്ടികളെ നന്നായിട്ട് സൂക്ഷി ക്കണോന്ന് കാരണം ഈ ത് കെട്ടിക്കെടക്ക്ണ വെള്ളവും പിന്നെ വീട്ടിലാണെങ്കിലും തെളപ്പിച്ച വെള്ളം ഒക്കെ കൊട്ക്കാൻ പറയണേന്ന്
ആണ് ലേ ഉം ഇന്നെട്ട് ഡോക്ടറെ കാണിച്ചോ
ഇല്ല പോയിട്ടില്ല തെരക്കാണ്ന്നാ പറയ്ണത് ഈ രാവിലെ മുതല് പല പല അസുഖങ്ങള് ഉള്ളവര് വന്നിരിക്ക്ന്ന്ണ്ടല്ലോ അപ്പ അത് കാരണം അത് കഴിഞ്ഞ് തെരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് കാണിക്കാന്ന് പറഞ്ഞോണ്ടിരി ക്ക്ണേണ് എല്ലാവരിക്കും ഈ ഒരിത് എന്താന്നൊന്നും അറിയില്ലല്ലോ പനിയാണ് മൊത്തം
ആഹ് പനി പിന്നെ മഞ്ഞപ്പി ഞങ്ങളെ ഇവിടെ ഏരിയല് മഞ്ഞപ്പിത്തൊക്കെണ്ട് പിന്നെ വാർത്തേല് കണ്ടിര്ന്നല്ലേ നിപ്പ വീണ്ടും തോടങ്ങി
തൊടങ്ങി ഇന്നലെ ഒരു കുട്ടി മരിച്ചായിന്ന്ന്ന് കേട്ടായിരുന്നു എങ്ങനെ ഈ ഷിഗല്ലാടായത് കൊണ്ട്
ആഹ് ഷിഗൽ ആഹ് അത് ഞാൻ എന്റെ ഒരു അയൽവാസി പറയ്ണ കേട്ടു ഷിഗല്ല വീണ്ടും വന്ന് നിം നിപ്പെ വ ന്ന്ട്ട്ണ്ടല്ലോ അതന്നെ ഇപ്പൊ പത്രത്തില് കണ്ടിരുന്നു കോഴിക്കോട് ജില്ലയിലോ ഒരാൾക്ക് സ്ഥിരീകരിച്ചു പറഞ്ഞു ഞമ്മള് സൂക്ഷിച്ചാല് നമക്ക് നല്ലതാ
അതെന്നെ പേടിയാവ്ണേന്ന് മൻഷ്യന്
പിന്നെന്താ ഉച്ചകക്ക്ള്ളെ ഭക്ഷണൊക്കെ ആയോ
ആഹ് തെ ആയിക്കൊണ്ടിരിക്ക്ണ് എല്ലാ ഇന്ന് തേം ഉം തെ കക്കറച്ചി മേടിച്ചോണ്ട് വന്ന് എന്താണ് കക്കറച്ചില്ലേ ക
ആഹ് ആഹ് ഞങ്ങളെ ഇവിടെ കല്ലുമ്മക്കായ പറയും ചെലൊര് കട്ക്കാ പറയും
അത് വേറെയാണ്
ചെറിയതാ എര്ന്ത്ന്ന് പറയ്ണതാ
ആഹ് ചെറ്ത്ണ്ട് ഒരെണ്ണം ഈ നമ്മടെ ഈ കണ്ടത്തില്ന്നൊക്കെ എട്ക്കൂലേ പുഴകളിന്നൊക്കെ അതെട്ക്ക്ണത് കക്ക ആഹ് മറ്റത് കല്ലിന്റെ ഇതില് അതായത് കടലിലുള്ളത്
ആഹ് ആഹ് പിന്നൊരു ചെറ്തൊന്നുണ്ടല്ലോ വെള്ള കളറില്
അതെന്നെ അത് മ
മഞ്ഞയും വെള്ളയോല്ത്തൊര് കളറ്
ആഹ് വെ
ആഹ് അതിന് എര്ന്ത്ന്ന് പറയും ഇവിടെ ഉമ്മൊക്കെ പറയും എര്ന്ത് പറയും
എരുന്ത്‌ ആഹ് ഇ
പക്ഷെ നല്ല ടേസ്റ്റാലേ
ആഹ് എന്താ ഇങ്ങനെ കുത്തിട്ക്ക്ണതാ അയിന്റെ ഉള്ളി വെന്നാട്ട്
ആഹ് പക്ഷെ അതെ കറിയൊക്കെ വെച്ചാല് ഒന്നും ഉണ്ടാവൂല തെരേണ്ടി വരും കുട്ട്യേള്ക്കൊന്നും കൊട്ക്കാൻ പറ്റൂല്ല കാരണം ഇവര് തെരഞ്ഞ
ഇട്ക്കേണ്ടി വെരും ആഹ് നമുക്കൊന്നും കിട്ടില്ലേങ്കി നമ്മള് വിചാരിക്കും പിള്ളേര് കഴിച്ചോ
ആഹ് ആഹ്
അപ്പതാരണം ഇവിടെ അതൊന്നും ഞങ്ങപ്പ മേടിച്ചില്ല പിന്നെ പൈസയും കൂടുതലാ ണള്ള
ആഹ് ഇതിനൊക്കെ കിലോക്കല്ല വെലയേണ്
ആഹ് നമ്മുക്കൊന്നും മേടിക്കാൻ പറ്റൂല്ല അതൊക്കെ ഒന്നും
ആഹ്
അപ്പത
വേറെ എനിക്കിപ്പം ഞാൻ മറ്റേ ബത്തൽ മീൻ ണ്ടലോ നത്തോലി പറയും ചെലോര് ഞങ്ങളൊക്കെ ബത്തല് എന്നാ പറയാ ബത്തലറിയോ ചെറിയ മീന്
ചെറിയ മീന
ആഹ് ഒരോ ബത്തൽ ന്നാ പറ ഞങ്ങള് ചെലോൽ നത്തോലീന്ന് പറീം നത്തോലി ചെറിയ മീനല്ലാന്നൊക്കെ പറയണ കേൾക്കല്ലോ
ആഹ്
ആഹ് അതാന്ന് അത് മുളക് വറ്റിച്ച് വെച്ചണ് പൊരിച്ച് വെച്ചണ് കൊറച്ച് ഇനി വന്നിട്ട് വാണം തിരുമ്പാന്ണ്ട് അതൊക്കെ ഉണ്ട് ഒക്കെ അവിടെ ഇട്ടാണ്ട് ഇത് ഉച്ചന്റെ ശേഷം മരുന്ന് കിട്ട കിട്ടൂല്ല അങ്ങനെയുണ്ട് ഇത് പുസ്തകത്തിൽ ചേർത്തലാണ് അപ്പൊ ഉച്ചന്റെ ശേഷം മരുന്ന് കിട്ടാൻ പ്രയാസയ്ക്കാരം അപ്പൊ രാവിലെ തന്നെ എത്തണം ഹലോ ഹലോ